ഉം
ആഹ് കേക്കാവ
ആഹ
കേക്കാവോ ആ ആഹാരൊക്കെ കഴിച്ചോ ഹലോ ആഹാരമൊക്കെ കഴിച്ചു
ഹലോ ആഹ ഭക്ഷണം കഴിച്ചു
പ്രസ ആഹ
ഉം
ഉ
ആഹ ഉ കാാട്ടിരിക്കണോ
ആഹ പിന്നെന്താണ് ജോലി കഴിഞ്ഞിരിക്കുന്നോ ഉളി പോകുന്ന കുഞ്ഞല്ല രണ്ട വയസായി കുഞ്ഞഞ് കുഞ്ഞ് ഒരു മോനേ ഉള്ളു കുഞ്ഞ സ്ൂളിൽ പോകറായിട്ടില്ല
ഉം ആഹ
ആഹ
പിന്നെ അവിടെ സ്കൂളിൽ പോയോ പിള്ളോരൊക്കെ. ആ എന്തോ
ഫസ്റ്റ് വിളിച്ചപ്പ കിട്ടീല്ലല്ലേ.
ഇല്ല ഇല്ല
പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലി കഴിഞ്ഞു. ഇനി സ്കൂളക്ക് പോണം മൂന്ന് മണിക്ക് സ്കൂളിക്ക് പോണം അല്ല ഞാന് സ്കൂള് ട്രിപ്പ് ഒന്ന് പോണ്ട് സ്കൂൾ വണ്ടിയില്
ആ വണ്ടിയേലാ ആ ഹ ഹ അത് ശരിയാ ആ അപ്പൊ ജോലിയുണ്ട് ആ
ഉം
ശരി ആ ആ ഒത്തിരി ദൂരം ഉണ്ടാവോ അത്
ഇല്ല കൊറച്ച്
കുറച്ചോള് ആ ആ അതൊരു നല്ല കാര്യമാണല്ലോ ആ സമയത്ത് പോയാ മതിയല്ലോ. പിന്നെ വീട്ടിൽ വന്ന് ജോലിയൊക്കെ ചെയ്തിട്ടെ സമയത്ത് പോയാൽ മതി ഒന്ന് നല്ലൊ രു കാര്യാണല്ലോ പിന്നെ എന്താ ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ടൊക്കെ
ക്ഷ്യലായിട്ട് ന്നും ല്ലാ മീൻകറിണ്ട് പിന്നെ മുട്ടക്കറുണ്ട് നീ വെച്ചിട്ടില്ല വൈകുന്നേരത്ത്‌
ആഹ് ആ അത് ശരി ശ് ആ ആ ഞാന്
കുഞ്ഞ് ഉറങ്ങ്യാലെ
ആഹ കുഞ്ഞു ഉറങ്ങാന്ന് കഴിച്ചിട്ട് ചിങ്ങോട്ട് വന്നതേ ഉള്ളൂ വന്നിരിക്കുവാരുന്നു ആള് ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം ഇരിക്കാന്ന് കരുതി ആള് എഴുന്നേ റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്നും നടക്കത്തില്ല. ആളുടെ കൂടെ തന്നെ നടക്കണം അത് കാരണം പിന്നെ താമസിച്ച ഉറങ്ങിയ ആഹ ലാകുഞ്ഞ
ആ താമസിച്ചുറങ്ങില്ലേ ഇനിയിപ്പറ ങ്ങിയ
ഉം ഇനി ഇപ്പൊ കുറച്ചര് കുറച്ചൂടെ കഴിയുമ്പോ എഴുന്നേക്കും ഇന്നിപ്പോ സാധാരണ ആള് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഉറങ്ങുന്ന ഒരു പത്ത് പത്തര പതിനൊന്നാകുമ്പോൾ ഉറങ്ങും രണ്ടു മണിക്കൂറോളം ഉറങ്ങിട്ട് ഉച്ചയാകുമ്പോ എഴുന്നേറ്റ് ആഹാരം കഴിക്കും. ഇന്നിപ്പ ഇച്ചിരി താമസിച്ചാ ഉറങ്ങിയത് അ ആഹാരം കഴിച്ചിട്ട് അങ്ങ് ഉറങ്ങി. അതപ്പച്ചിരി താമസിച്ചേ എഴുന്നേൽ കളിക്കുവാരുന്നു ഇത്രേയും നേരം ഇവിടെ ഇരുന്ന്.
ആ വീട്ടിലാരൊക്കെയുണ്ട്.
എന്തോ?
വീട്ടിലാരൊക്കെ ഇണ്ടപ്പൊ?
ആ്ചേട്ടനും ഞാനും കുഞ്ഞും അനിയനുണ്ട് ചേട്ടന്റെ അനിയനുണ്ട് പിന്നെ അ അച്ഛനുമ്മയൊക്കെ മരിച്ചുപോയി.
മരിച്ചു പോയില്ലേ ആഹ് അനിയന്റെ കല്യാണന്നണ്ടോ
ആ അനിയന്റെ കല്യാണം ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു ഒരു വർഷത്തിനുള്ളി കാണും അച് ച്ഛൻ മരിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളു അപ്പം അത് അ ഇത് ഒ ഒരു വർഷം കഴിയട്ടെ എന്ന് കരു തീട്ട് വെയിറ്റ് ചെയ്തിരിക്കുവ. അച്ഛനൊള്ളപ്പോഴേ പറഞ്ഞ വെച്ചതാണ് ആ
ആ അപ്പൊ അമ്മെടെ സ്ഥാനത്ത്
ചെയ്തു കൊടുക്കണം അത് തന്നെ ആ എല്ലാം പിന്ന അത് കഴിഞ്ഞ് ആ അച്ചൻ വന്ന് പറഞ്ഞു വെച്ചെന്ന് വെച്ചാ ആ പെണ്ണിനെ കണ്ടു അങ്ങനെ ആ വീട്ടുകാരുമായിട്ട് ഇതായില്ല സംസാരം ആയില്ലായിരുന്നു പിന്നെ ഇപ്പം അച്ചൻ മരിച്ചതിതിനു ശേഷം പിന്നെ ഞങ്ങള് അപ്പം ചെന്ന് കണ്ടു കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുക അച്ഛന്റെ ഇത് ഒരു വർഷം കഴിയട്ടെ അതിനുശേഷം നടത്താന്നുള്ള രീതി പറഞ്ഞു വെച്ചിരിക്കുന്നു ആഹ്
എന്തുവാരുന്നു അച്ചന് കിടപ്പിലായിരുന്ന
അല്ല അല്ല അച്ഛന് ഒന്നും കൊഴപ്പൊന്നില്ല ആ അമ്മ നേരത്തെ മരിച്ചു ഞാൻ ജനി കുറച്ചാളു കഴിഞ്ഞപ്പതേക്കും അമ്മയ്ക്ക് സുഖമില്ല കല്യാണ കല്യാണ സമയ സമയത്തെ സുഖമില്ലാത ഇരിക്കുവാരുന്നു പെട്ടെന്ന് കല്യാണം ഒക്കെ നടത്തിയത് അമ്മയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളായി ആഹ് അത് കഴിഞ്ഞപ്പ പിന്നെ അച്ഛ അച്ഛന് വിഷയ ഒരു കുഴപ്പവും ഇല്ലാരുന്നു ഇപ്പ ഉണ്ടായിരുന്നതല്ല അച്ഛന് പെട്ടെന്ന് സ്റേക്ക് വന്ന ആള
ആഹ്
ഒരു കുഴപ്പമില്ല വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തൊണ്ടിരുന്ന ആളാ വീടെ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ആയപ്പോത്തേക്കി ആൾക്ക് ഇതായി പിന്നെ എന്ത് സ്ട്രോക്ക്ന്നും ഞങ്ങ അറിഞ്ഞില്ല ചെന്നപ്പോത്തേക്കിെ കണ്ടീഷൻ കുറച്ച് മോശമായി അങ്ങനെ കൊണ്ടുപോയപ്പോത്തേക്ക് ആള് മരിച്ചു അ അങ്ങനെ ഒരു ഇതായി
ഉം ഇവിടെ അച്ഛനും അമ്മ ഞാന് പിള്ളേര് ഹസ്ബന്റ് ഉം
ആഹ് ഹ അത് ശരി ആ ആ അവിടെ അവിടെ ആരും ഇല്ല അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉംകുഞ്ഞും ഞാനും ഇവര് ജോലിക്കൊക്ക പോകുമ്പോൾ പിന്നെ നമ്മള് തന്നെ ഉള്ളൂ അങ്ങനെരിതുണ്ട് ആ ഉണ്ട്ണ്ട് ചേട്ടന്മാരെക്കെ അടുത്തുണ്ട് അവർടെ കസിൻ ബ്രദർ ഒക്കെ അടുത്ത് ഉണ്ട് മൂന്നാല് പേരുണ്ട് പിന്നെ അവിടുത്തെ പിള്ളോരൊക്കെ ഒക്കെയണ്ട് പിന്നെ സ്കൂളൊക്കെ സ്‌കൂളില്ലാത്ത സമയത്തായിരുന്നു നമുക്ക് കുഴപ്പില്ല കുഞ്ഞിനെ അവര് നോക്കി ന്നിട്ടും ഇപ്പം സ്കൂള് വന്ന സമയത്ത് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരും ഒക്കെയാ പിന്നെ വൈകിട്ടല്ലേ വരുള്ളൂ ഇപ്പം നമുക്ക് പോകൻ ഓപ്ഷൻ ഒന്നും ഇല്ലാത്ത കൊണ്ട് നമ്മള് വീട്ടിൽ തന്നെ കാണും കുഞ്ഞു പിന്നെ അടുത്ത അയൽവക്കക്കാരെക്കെ വേറെ ഉണ്ട് കൊഴപ്പങ്ങളൊന്നുമില്ല എന്തൊരു സഹായത്തിനു ഉം മഴ ഇപ്പ തോർന്നിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസായിട്ട് മഴയില്ല വെയിലായിട്ട് ഇരിക്കുന്നു
ഇന്ന് മഴ ഇണ്ടായിരുന്നോ
മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ഇപ്പ വെയിലാണ് രണ്ടു ദിവസം തേയുള്ളു വെയിലായിട്ട് ഉം ഞങ്ങക്ക് മഴയായിരുന്നു ഞങ്ങക്ക് മഴയും ഞങ്ങുടെ പാടത്തും ഒക്കെ വെള്ളം കേറി
അതൊക്കെ പെയ്താ വെള്ളമൊക്കെ നിറയോ ഇത് എങ്ങനെ
വെള്ളം കേറുന്നിടമാ
ഉം വീടുകൾ ക്കൂടെ കേറുവോ
വീടിനകത്ത് കയറത്തില്ല പറമ്പിലെല്ലാം കയറും ചുറ്റും രണ്ട് മൂന്ന് ഞങ്ങള് രണ്ട് മൂന്ന് വീട്ടുകാര് മാത്രേ ഉള്ളൂ ക്യാമ്പിലെന്നും പോകതെ അവിടെ തന്നെ കാരണം ഞങ്ങളെ വീടിനകത്ത് കയറത്തില്ല ബാക്കി അങ്ങോട്ട് വീടുകളെല്ലാം താന്ന ഇരിക്കുന്ന അവിടെല്ലാം വെള്ളം കയറും ഉം അപ്പൊ അവരെല്ലാം ക്യാമ്പിലൊക്കെ പോവും അല്ലെ അടുത്ത ബന്ധു മക്കളുടെ വീട്ടിലൊക്കെ പോകും പക്ഷെ ഞങ്ങള അവിടെ കാണും പിന്നെ ദീപു ദീപു ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാർ അവിടെ കാണും വള്ളത്തെ പോണ്ടേ വരും അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആയിട്ട്
ആ ഭയങ്കര ബുദ്ധിമുട്ടാവല്ലേ
ആ കൊഴപ്പില്ല ആ ആദ്യൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ഇപ്പൊ പിന്നെ ശീലായി പിന്നെ വലിയ വിഷയല്ല ആ കൊഴപ്പില്ല കൊഴപ്പില്ലാന്ന് വെച്ച നമുക്ക് അങ്ങനെ എന്തോ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം പോലെ തോന്നുന്നു അതുകൊണ്ടായിരി കുഴപ്പില്ല ആ ആദ്യം ഞാൻ എന്റെ വീട്ടിൽ വെള്ളം കയറത്തൊന്നുല്ല അപ ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യം ഭയങ്കര പേടിയായിരുന്നു വെള്ളം കയറിയ അപ്പൊ നമ്മള് മറ്റേ പതിനെട്ട് വെള്ളം ഒക്കെ ആലോയിക്കുമ്പൊ ഭയങ്കര പേടിയാ പിന്നെ കണ്ടപ്പൊ മനസിലായി ഇത്രയ്ക്ക് ഇത്രക്കേ ഉള്ളൂ ഈ സമയത്ത് ഇത്രേ ഉള്ളൂന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ വല്യ കുഴപ്പല്ല
ഉം
കയറത്തില്ല അതുകൊണ്ട് കൊഴപ്പല്ല പിന്നെ നമുക്ക് എന്ത പറയാ ആ സമയത്തൊക്കെ അവിടെന്തോ വല്യ ആഘോഷ പോലെ എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ഇതാ അതുകൊണ്ട് നമ്മളും ആ കൂട്ടത്തിലങ്ങ് ആസ്വദിച്ചു പോകുന്നു
ആ ആ പിന്നെ എന്താണ് എന്ത കറി ഒക്കെ സ്പെഷ്യല് പിന്നെ ഇവിടെ വെള്ളൊന്നും കേറുല്ല
ഇവിടെ എന്താണ് മീൻകറി ഉണ്ടായിരുന്ന് ചമ്മന്തിയാ
ആ എന്താ എല്ലാരും വറക്കിന് പോകുമ്പക്ക് പണികളൊക്കെ ഒരുക്കിണ്ടി വരില്ലേ ചെറിയ
ആ ആ ഇനി പോയിട്ട് വരണം
ഉം
രാവിലെ ഒരുമാതിരി ശെരി പണിയൊക്കെ കഴിഞ്ഞു പിന്നെ കുഞ്ഞിന്റെ കൂടെ വന്നിരിക്കും പിന്നെ അടുത്ത ചേട്ടൻ വരുമ്പോത്തേക്കിന് കുഞ്ഞിനെ ഏപ്പിക്കുന്നു ബാക്കി പണികളെല്ലാം ചെയ്യുന്നു അങ്ങെനെ ആ സന്ധ്യ ആകുമ്പത്തേക്കന് വരും അന്നേരത്തിന് കുഞ്ഞിനെ ഏപ്പിച്ച് ഏ
വാശി ഒക്കെ ഉണ്ടാ കുഞ്ഞിന്
ഓ എടക്കൊക്കെ ആള് അത്ര കൊഴപ്പല്ല എന്നാലും ഇടക്കിരിക്കുമ്പോ ഒരു വാശിയൊക്കെ ഉണ്ട് ഉം ആ അത്രേയും പ്രശ്നല്ല പിന്നെ ചില പിള്ളേരൊന്നും ഉറങ്ങത്തെ ഇത് ആ എങ്ങും പോവാൻ പറ്റത്തില്ല ആ വീട്ടിലിടക്ക് പോവും ഉം വീട്ടിലിടക്ക് പോവാറുണ്ട് ആ പിന്നെ അവിടെ ആരുല്ല ഇതുകൊണ്ട് എപ്പോഴും അങ്ങനൊന്നും പോയി നൽക്കാനൊന്നും പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കൊണ്ട് പക്ഷെ വീട്ടിൽ അവർക്ക് കുഴപ്പ കുഴപ്പല്ല അവര് പൊക്കോളാൻ പറയും കുഴപ്പല്ല അവര് തന്നെ തന്നെ ആഹാരൊക്കെ വെച്ച് നേരത്തെ അവർക്ക് അവരുടെ ഒരു പ്രായം തൊട്ടേ അമ്മക്ക് സുഖല്ല ല്ലാതിരിക്കുന്നതായത്കൊണ്ട് അവർക്കതൊരു ശീലവാ തന്നെ താനേ ഫുഡ് ഒക്കെ വെച്ച് അവർക്ക് എല്ലാ ജോലികളും എല്ലാ ജോലിയും ചെയ്ത് അവർക്ക് നല്ല ശീലമുള്ളവര
ആ അതിന്റെ അതൊരു കൊഴപ്പില്ല ആ കഴിഞ്ഞാലും പട്ടിണി കിടക്കില്ല വെച്ചിണ്ടാക്കാൻ അറിയാലോ
ആ തന്നെ വെച്ച് കഴിച്ചോളും പിന്നെ ഞാൻ വീട്ടിൽ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വീടൊക്കെ നല്ല നീറ്റ ആയിട്ട് പറമ്പൊക്കെ നല്ല നീറ്റ ആയിട്ട് അവരിടും ആ ജോലികളൊക്കെ ചെയ്യും നന്നായിട്ട് ആ അവര് നേര്തെതൊട്ടെ നേര്തെ ഇല്ല അമ്മക്ക് സുഖഇല്ലാതിരുന്നോണ്ടേ അവർക്കത് ജോലിക് പോയെങ്കി അവരത് വീട്ടിലെ കാര്യങ്ങളെല്ല ചെയ്യും അച്ഛനും അതെ അവരെല്ലാം ജോലിയ്യുന്നത്തില്ല പാചകമാണെലും എന്ത് കൊടുത്തലും അഡ്ജസ്റ്റ്യ്ത് പോവുന്ന കൂട്ടത്തിത്തില ആ ഇന്നത് വേണോന്നോ ങ്ങനെ വാശി നിർബന്ധന്നുല്ല ആ അതോണ്ട് പിന്നെ കൊഴപ്പല്ല
ഉം
അ ആ
പരിസരത്തുള്ളരൊക്കെ നല്ല സ്നേഹള്ളൊരാവൊല്ലെ
ആ വ്ടെ ആ അത് ഞാൻ നോക്കിണ് ഞാൻ ഞാൻ ജൻച്ചു വളർന്ന നാടിനേക്കാളും കുറച് വല്ലാന്ന് എനിക്ക് എപ്പഴും തോന്നാറ്ണ്ട് കാരണഎന്നച്ചാൽ അവ്ടെ എന്തരൊരു ആവശ്യ ത്തിന് സഹായത്തിനാണെന്നു സഹോദരങ്ങളാണെലും എല്ല നല്ലതാ അവിടെ ഈ വെള്ളം കേർ ഇ സമയത്തക്ക വയങ്കര ആ പ്പഷ അന്ന് ഞാ മറന്ന് എന്നവെച്ച ഈ വെള്ളം കേറുന്ന സമയത്ത് ഇങ്ങനെ കൃഷിയൊക്കെ നേരത്തെ കപ്പയും കാര്യങ്ങളൊക്കെ പ പറിച്ചുവെക്കും ഇന്നട്ട്എല്ലാരുടെ ചേർന്ന്ട്ട് ക വെള്ളം കേറുന്ന സമയത്ത് ഒരു വീട്ടിലാണ്ടാക്ക എല്ലാരൂടെ അവിട്ന്ന് കഴിക്യ പിന്നെ ആസം പിന്നെ എല്ലാരും വെള്ളത്തികളിക്ക മീൻപിടിക്ക അ ച് വള്ളത്തെകേറി നടക്ക അതിപ്പോ വല്യവരാണേലും പിള്ളാരാണേലും എല്ലാ ഒരുപോലായിരിക്കും കാര്യക്കെ നമുക്കൊരു ഇതാ അതുകൊണ്ട് നാടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ട ആ നാട് ഭയങ്കര ഇഷ്ടപ്പെട്ട് വെള്ളം കേറുന്ന ചെറേ ബുദ്ധിമുട്ട് ഉണ്ടെങ്കില് യാത്ര ചെയ്യുമ്പഴൊക്കഉള്ള ബുദ്ധിമുട്ടൊള്ളു അല്ലാതെ കൊഴപ്പൊന്നില്ല
ആ
എന്നാ പണിയൊക്കെ നടക്കട്ടെ
ആ അലോ
ഹലോ
ഹെലോ
ഹലോ